ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
ക്കുന്നുണ്ട് കേൾക്കുന്ന് ഇവിടെ ആഏ നെറ്റിന്റ പ്രൊബ്ലം ആആ ആ ഓക്കെയാണ് ഓക്കെയാണ് ഓക്കെയാണ് അതെ ചെല സമയത്ത് അങ്ങനെയാണ് കട്ടായി പോവും ആഹ് ആഹ് ആഹ് ആഹ
അത് ചിലപ്പോ റേഞ്ചി്ന്റെന്തെക്ക രു വിഷയ ആയി..
റെയിഞ്ചിന്റെ വിഷയാണ് ആ അത് ചല ചില സമയത്തള്ളൂ ചെിലപ്പോ കുഴപ്പല്ല.
ആഹ് അങ്ങനാ ആ.. പിന്നെ ചായോടിയ കഴിഞ്ഞു അവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ? കാപ്പിയൊക്കെ ഉണ്ട ആഹ് ശരിയാണല്ലോ നോമ്പ അല്ലേ ആഹ് ആഹ് ആഹ് അന്നോലെ ഇനി മക്കള് അവർക്കേ അവർക്ക് നൂഡിൽസ് വേണെന്ന് പറഞ്ഞു. എന്തര ഇന്നലെ ചേട്ടനാണെങ്കി ഒരു കർ നൂഡിൽസ് ചെറത് മേടിച്ചോണ്ട് വന്നാര്ന്നു അപ്പം ഇന്ന് അത് കഴിക്കാ ബഹളം അതിനൊന്ന് ഉണ്ടാക്കിോടുംന്ന് പറഞ്ഞപ്പ ഞാാനതൊന്ന് ഉണ്ടാക്കി. അരം അവരത് കഴിക്കട്ടെന്ന്ന്ന് വിചാച്ച അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടായി കൊടുക്കത്തില്ല. എടക്കങ്ങാണോ ഒന്ന് ഉം.
ആഹ്
അങ്ങനെ ഒരുപാട് കൊടുത്താലും കുഞ്ഞങ്ങക്ക് വയർന് മയറിന്ന് കംപ്ലൈന്റ് അല്ലേ? അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കി അവർക്ക്ന്ന് അത് കഴിച്ചോണ്ടന്നാ ഞാൻ വിചാരിച്ചു കൊറച്ച് കഴിഞ്ഞിട്ട്ന്നാ കാപ്പി എന്തെലും കൊടുക്കാന്ന് വിചാരിച്ചു.
ആഹ് ആഹ്
ഉം
ഉം വീട്ടില് ഞാനും ഹസ്ബന്റും പിള്ളേരുള്ളു
ആഹ് ആഹ്
ഹസ്ബൻഡ് നാട്ടിൽ തന്നണോ?
ആഹ് നാട്ടില്ണ്ട് ആദ്യം പ്രവാസിയർന്നു പ്പ നാട്ടില്ണ്ട്.
അ ആഹ് ആഹ്
എന്ത ജോലി ഹസ്ബന്റിെന്?
ഹസ്ബൻഡ് കടയിലാണ് വർക്കെയ്യ്ന്നെ എന്തോ ഗ്ലാസിന്റെ വർക്ക.
ആഹ് ആഹ് ആഹ് പിന്നെ മഴ തോർന്നവിടെ?
ആഹ് വിടെ മഴ തോന്നു കൊഴപ്പല്ല ഇപ്പ വെയില് വരുന്നുണ്ട് ആഹ് നീ എങ്ങനാന്ന അറിയത്തില്ല പിന്നെ
ആഹ് അതന്നെ.
നന്നായിട്ട് തെളിഞ്ഞു നിന്നിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോ ഉണ്ട് വ വലിയൊരു മഴക്കോള് പോലെ വന്നിട്ട് നല്ല മഴയായിരുന്നു മഴ തോന്നതല്ല പിന്നെ നല്ല ചൂട് വെയിലായിരുന്നു.
വിടെ രാവിലെ ഒന്ന് പെയ്തിട്ട് പിന്നെ ഉച്ചക്കൊക്കെ നല്ല വെയിലാർന്നു.
ആഹ് ഹ ഉം പിന്നെ മക്കൾക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ?
ആഹ് ഇണ്ടാക്കി കൊടുക്കും വല്ലപ്പോഴേക്ക ഇണ്ടാക്കി കൊ
ആഹ് ഇവിടെ വല്ലപ്പൊഴള്ളൂ എപ്പോഴൊന്നും അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല. പിന്നെ അവരത് കാ കവറ് കണ്ടപ്പം ആഹ് കണ്ടപ്പ പിന്നെ ഇളയ ആൾക്കത് വേണം.
ഉം
മക്കളായിട്ട് ടൂറൊക്കെ പോക്ക്ണ്ടാ?
അങ്ങനെ പോവാറില്ല പിന്നെ അട്ത്ത് ബീച്ച് ഉള്ളത് കൊണ്ട്, ഒത്തിരി അടുത്തല്ല എന്നാലും കൊറച്ച് പോണം. അവ്ടെ കുട്ടികളെ കൊണ്ട വറുണ്ട് എടക്കെടക്ക് അത്രേ ഒള്ളൽ
ആഹ് ബീച്ചക്കൊ അടുത്ത്ണ്ടല്ലാ
ആഹ് ബീച്ചൊക്കെ ഉ ഉണ്ട് അട് ത്തുണ്ട് ഉം
പിന്നെ
പൊറത്ത് ഫുഡ് കഴിക്കാനെങ്ങാണം പോവും അങ്ങനൊക്കെള്ളൂ ബീനാ ബീ ഒത്തിരി അടുത്തല്ല ന്നാലും കൊറച്ച് പോണം
ആഹ് ആഹ് ഫുഡൊക്കെ ഇണ്ടാക്കോ
ആ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നെ ഇവിടെ വേറെ ആരുംല്ല ഞാനും ഹസ് ബന്റും കുട്ടികളും മാത്രേ ഉള്ളൂ രാവിലെ എല്ലാം ഉം ചോറും കറിയും അതെല്ലാം രാവിലെ തന്നെ അങ്ങാവും ആഹ് ചേട്ടന് ചോറ് കൊണ്ടോണം ഏഹ് ബിരിയാണിയോ ബിരിയാണി ഞാം വെച്ചിട്ട് ഞാ ഉത്സവത്തിന് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങെനെ രണ്ട് വട്ടം വച്ചിട്ടുണ്ട് എനിക്ക് ഞാ യൂ ട്യൂ യൂ ട്യൂബ് നോക്കി വെച്ചിട്ടുണ്ട് എ നിക്കങ്ങനെ അറിയില്ല ബിരിയാണി ഉണ്ടാക്കാൻ. യൂ ട്യൂബ് നോക്കി ഞാൻ വെച്ചി കേട്ടോ ആദ്യം ഉണ്ടാക്കിയത് ഫ്ലോപ്പ് ആയി പോയി. രണ്ടാമതുണ്ടാക്കിയത് ഓക്കെയാർന്നു നല്ലയാരുന്നു എല്ലാരും പറഞ്ഞു
ആഹ്
പിന്നെ ഈ കുക്കർല് എങ്ങനാ ബിരിയാണി ഉണ്ടാക്കുന്നെ കുക്കർല് അറിയാവോ ഉണ്ടാക്കാന്
ഞാന് കുക്കർലോക്കീട്ടില്ല ബിരിയാണി കുക്കറർല് വെക്ക്യും ആഹ് ഒരു വിസിലൊക്കെ അടി ഇച്ച വക്കെ ഇരിക്കും അല്ലെങ്കി കൊഴഞ്ഞ് പോവൂലെ ചെല ചെല അരി കുഴ കൊഴയണ അരിയാൺള്ളോ
ഓഹ് അങ്ങനെ ആഹ്
ഒരു വിസിലടിച്ചാ വേവണതൂണ്ട് ചെല അരി ഞാ ഇവ്ടെ ബിരിയാണി പോട്ട്ല വെക്കുന്നത് ബിരിയാണി പോട്ടില്ലേ ബിരിയാണി
ഓഹ് ബിരിയാണി പോട്ട് അങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങൻത്തെ പാത്രം വാങ്ങിക്കാൻ കിട്ടുയ് ആഹ് നമ്മള് വെള്ളൊക്കെ പാകത്തിന് ഒഴിച്ച് വെച്ച കറക്റ്റ് ആവും
ആഹ് അത് ഇപ്പ എത്ര ഇത്ര എത്രയിര് എടുക്കുമ്പഴ വെള്ളം ഒഴിക്കണ്ടത്
നമ്മളൊരീ ഒരു കിലോ അരിക്ക് നമ്മളൊരു പാത്രം പാത്രത്തിലളന്നു വെക്കണ അന്നട്ട് ആഹ് ആ അളവിതന്നെ നമ്മള് രണ്ട് പാത്രം വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഏഹ് തെളപ്പിക്കാൻ വെക്കണം
ഇപ്പൊ നമ്മള് ഒരു ഒരു കപ്പ് എടുക്കാണെങ്കിൽ ആ ഒരു കപ്പ് നിറച്ചായി
ഗ്ലാസ്‌ വെള്ളം അങ്ങനെ ആഹ് അങ്ങനെ വെക്കണം നമ്മള് ഒരു ചെരുവത്തിലാണെങ്കി അളന്നു അരി അളന്നിട ആ ചെരുവത്തില് രണ്ട് രണ്ട് ചെരുവം വെള്ളം ഒഴിച്ച് വെക്കണം
ആഹോ ആഹ്
ഉം എപ്പഴും ഉണ്ടാക്കാറുണ്ടോ ബിരിയാണി
എപ്പഴും ഉണ്ടാക്കൊന്നില്ല വല്ലപ്പോഴൊക്കെ ഞാറാഴ്ച ആഹ് കുട്ടികളൊക്കെ പഠിക്ക മൂത്തത് പ്ലസ് ടു രണ്ടാണ് ഒരു പെണ്ണുണ്ട്. മോള് ഒമ്പത് ലാ ആഹ് എളേത് ചെറ്താണ്
ആഹ് സ്കൂളിൽ പോകുന്നുണ്ടോ എളേത്?
ആഹ് സ്കൂളിൽ പോവ്ണ്ട് യു കെ ജി
ആഹ് ആഹ് ഉം അന്നേരം ചുമ്മാതിരിക്കയാണോ അന്നേരം നോമ്പായോണ്ട് വെർതെ ഇരിക്കയാണോ
ആഹ് ഇരിക്കാണ് പണിണ്ട് പെരേക്കട്ച്ച് വാര്ണം. ഇല്ലേല്ല ഹസ്ബന്റ് ജോലിക്കോണാര്ന്നം പിട്ച്ചില.
അങ്ങനെ ഹസ്ബൻ്റ് ആഹാരൊക്കെ ഉണ്ടാക്കണ്ടാ
ആഹ് ഹസ്ബൻ്റിന് ചോറൊക്കെ ഇര്പ്പുണ്ട്.
ആഹ് ഉം
ചോറും കറിയൊക്കെ ഇരിപ്പ്ണ്ട് തെളപ്പിച്ച് ഊറ്റണം. വൈകുന്നേരം ഞങ്ങക്ക് എന്തേങ്കിലും ഉണ്ടാക്കണാരുന്ന പിന്നെ രാത്രി ചോറ് അങ്ങനെ തിന്നില്ല
ആഹ് രാത്രി ചോറ് കഴിക്കാറില്ലേ അന്നേരം
ല്ല നോമ്പായാര്ന്നെ അല്ലപ്പ ചോ അല്ലാത്തപ്പ ചോറ് കയിക്കും നോമ്പിന് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കുമ്പം പിന്നെ ചോറ് വാക്കിയാ ഇന്നലെ നോമ്പ്ണ്ടാർന്നു അപ്പൊ അങ്ങനെ പിള്ളേര് ചോറും കഴിച്ചില്ല ന്നലെ
അപ്പൊ ഇപ്പൊ എത്ര എത്രാമത്തോ സ്ത്തെ നോമ്പായി?
ഇന്നലെ ഇന്നൊള്ളൂ ഇന്നലെ ഒമ്പതാർന്ന് ഇന്ന് പത്ത്. ആഹ് രണ്ടൂസം ആഹ് ഇതില് വർ യ്യ്ണ്ടാ
വർക്കൊന്നും ചെയ്യുന്നില്ല കുട്ടിയള്ള്ളോണ്ട് എങ്ങോട്ടൊന്നും നോക്കുന്നുല്ല അവരെ നോക്കാനേ ആരും ഇല്ലല്ലോ കുട്ട്യാള് ഇച്ചിരി ആവാതെ എങ്ങോട്ട് എറങ്ങാനും പറ്റത്തില്ല അതോണ്ട് ഒന്നും പോവ്ന്നില്ല പിന്നെ കല്യാണത്തിന് മുമ്പ് വർ ക്കെയ്യുന്നുണ്ടായിരുന്നു.
ആഹ് ആഹ്
പിന്നെ പോയിട്ടില്ല ഉം
ആഹ് ഹസ്ബൻ്റ് അപ്പൊ എപ്പൊ വരും വൈകുന്നേര ചോറിനാ ആഹ് ഇവടെ ഞങ്ങളെ തറവാടിന്റെ അട്ത്തന്നെ തൊട്ടട് ത്തന്നെ പെരാണ്. ശരി ആ അട്ത്തന്നെ
ന്ത്ക്കാരൊക്കെ അട്ത്തന്നെ ഉണ്ട്
ആഹ്
ഉം
അവരക്ക്യാ
ഇവടെ എന്റെ വീട് കൊർച്ചടുത്താണ് പിന്നെ ഹസ്ബൻഡിന്റെ വീട് കൊറച്ച് പോണം ന്നേരം എൻ്റെ വീടിനടുത്ത ഒരു വീട്ട്ലാണ് വീടാണ്
ആഹ്
എടപാട്ന് താമസ്ക്കാണോ
ആഹ്
ആഹ് എല്ലാ പണിം കഴിഞ്ഞോ പെരേല്
ആഹ് എല്ലാം കഴിഞ്ഞതാ
ആഹ് മക്കളെ ട്യൂഷൻ കൊട്ന്നാക്കിയപ്പം പഠി മക്കള് ചേർത്തല്ലാ അപ്പൊ ട്യൂഷൻ വിടണ്ടല്ലോ
ട്യൂഷൻ വേണം ഒരു പത്തര ഒരു പയ്നൊന്ന് മണിയക്ക ആവുമ്പോഴത്തേക്ക് വിട്ടാ മതി അന്നേരം കൊർച്ച് നേരക്കെ അവിടെര്ന്ന് പെതുക്കെ പോയി വിളിച്ചാ മതിയല്ലോ ആഹാരം കൊടുത്തു വിടും. കാരണം ടീച്ചറമ്മ അവർക്ക് അവിടുന്ന് ആഹാര കഴിച്ചോളും ഇച്ച്രി ആഹാരം കൊടുത്ത് വിടണം ഉം
ലൊക്കെ നമ്മള് പട്പ്പിക്കെ പഠിപ്പിച്ചര്ന്ന് പഠിച്ചോളൂല്ലേ
അയ്യോ അത് നടക്കുന്ന കാര്യമല്ല നമുക്ക് പിടിച്ചിരുത്താം. പശേ എഴുതത്തില്ല അങ്ങനൊരു കൊഴപ്പമുണ്ട് ആ അതുകൊണ്ട് ഉം കൊർച്ച് നേരൊക്കെ ഇരിക്കും പിന്നെ അവര് ഇരിക്കത്തേയില്ല നമ്മള് നമ്മളൊരു കമ്പു എട്ത്തു വെച്ച് നമ്മള് അതുകൊണ്ട് താല്പര്യംല്ലകാരണം നമ്മള് അടിക്കുക പിന്നെ നമുക്ക് സങ്കടം അല്ലേ
ആഹ് രണ്ട് മക്കളും ഉണ്ടാ രണ്ട് മക്കളെങ്ങ ആഹ് ആഹ് ആഹ്
അതുപോലെ ഇവര് കൊച്ച് ചെറിയ കുട്ടികളയതുകൊണ്ടും നമ്മൾ കുടിരുന്നാലും അങ്ങോട്ട് ഇങ്ങോട്ടും വഴ പിന്നെ അന്നേരം ട്യൂഷന് വിടുന്ന നല്ലതന്ന് തോന്നി ഉം പിന്നെ സ്കൂൾ അടുത്താ സ്കൂളിലോട്ട് നടന്നായാലും കുറച്ച നേരത്തെ ഇച്ചിരി നേരം ഒരു പത്ത് മിനിറ്റ്
ആഹ്
അത്രേയാവുള്ളൂ അപ്പഴത്തേക്ക് കൊണ്ടപോച്ചിട്ട് വരും
ആ അപ്പോ സ്കൂളില് കൊണ്ട് വിടണം ലെ
ആഹ് സ്കൂളിൽ കൊണ്ട് പോയി വിടണം ഉം പിന്നെ ഞങ്ങള അങ് ചേട്ട അങ്ങ് നിക്കുമ്പോ ആ ടൈമിലൊക്കെ ബസ്സിനായിരുന്നു വിടുന്നത് പിന്നെ ഇപ്പ അടുത്തായത് കൊണ്ട് ബസ്സൊന്നു ഇല്ല നടന്ന കൊണ്ട വിടും
ആഹ് ആഹ് ആഹ്
ഉം ഉം അവിടെ കുട്ടികളുടെ സ്കൂളൊക്കെ അടുത്താണോ
ഇവിടെ ആ ഒരു സ്തൂത്ത് നല്ല നടന്ന
ഉം ഉം
ഇടക്ക് ആരെങ്കിലും ഉണ്ടെങ്കി വണ്ടീമേ കൊണ്ടന്നാക്കും
ആഹ് വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളാണോ
ഏയ്
ഇല്ല ല്ലേ
ങ്ങൾ ഓടിക്കുവ
ഞാൻ വണ്ടിയൊക്കെ ഓടിക്കും പിന്നെ ലൈസൻസ് ഉണ്ട് പിന്നെ മോള കൊണ്ട് ഒരുവട്ടം വീണത് കൊണ്ട് പിന്നെ വണ്ടി എടുക്കാൻ പറ്റിയിട്ടില്ല എടുത്തിട്ടുമില്ല പേടിയ എടുക്കാൻ
ആഹ്
അങ്ങനാ അങ്ങനെ കൊഴപ്പുണ്ട്
ആഹ് പേടിയാണ്
ഉം പേടിയാണ് മെയിന ആയിട്ടുള്ള കാര്യം പേടി ഉം
എല്ലാ പിള്ളേരും ഓടിക്കണ്ടല്ല എല്ല കുഞ്ഞി പിള്ളേരും
ആഹ് അതെ
വണ്ടീമലാണ് നടക്കണ ഇങ്ങൾ വെള്ളത്തിന്റെക്കെ ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നു ഇല്ല വെള്ളമൊക്കെ ഉണ്ട് അവിടെ എങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണോ
അവിടെ തോടക്കെ അടുത്തടുത്താണാ
ഹസ്ബൻന്റെ വീടിന് തൊട്ടടുത്ത് തന്നെ തോട് മഴ പെയ്തു കഴിഞ്ഞ തോട്ന്ന്റയുമ്പോ വീട്ടിലോട്ട് വെള്ളം കയറും വീട്ടിനകത്ത് കയറത്തില്ല ചുറ്റും വെള്ളമായിരിക്കും ഒരു മൂന്നാല് ദിവസത്തേക്ക് ആ വെള്ളം അങ്ങനെ നിൽക്കും പിന്നെ ഒഴുക്കള്ളതു കൊണ്ട് പെട്ടെന്ന്ങ്ങ് മാറും ഒരു മൂന്ന് ദിവസം നല്ല മഴയാണെങ്കി അങ്ങനെ നിക്കും വെള്ളം നല്ല മഴയാണെങ്ക അടുപ്പിച്ചുള്ള മഴയാവുമ്പോ നല്ല വെള്ളമാണ് അത് അതൊണ്ട് അവിടെ വിക്കാനിട്ടിരിക്കവാ ആഹ് അതുകൊണ്ട് അവിടെ വിക്കാനിട്ടിരിക്കുവ അതോണ്ട് വില്പനെയൊന്നും നടക്കുന്നില്ല ആൾക്കാര് വെരുന്നുണ്ട് പക്ഷെ ഈ തോഡ് സൈഡും വെള്ളം കറുന്നോക്കെ ആയോണ്ടായിരിക്കിം ആർക്കും അങ്ങ് താല്പര്യം ഇല്ല പക്ഷെ അങ്ങനെ ഇട്ടിരിക്കയാണ് ഉം
ആഹ്
ഉം എന്നാ ശരിയെന്നാട്ടോ
ആഹ് ന്ന ഒക്കെ
ആഹ് ശരി ഉം